ആഹ് പറയൂ
ആഹ് ഞാനാണെങ്കിലേ കഴിഞ്ഞാഴ്ച ഒരു യാത്ര പോയാരുന്നുട്ടോ
ആഹ് എവിടേക്ക് ആഹ് ആഹ് പാല
പാലക്കാട് ആഹ് അതിനെക്കുറിച്ച് ആഹ് യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചയായിരുന്ന് കേട്ടോ
ആഹ് പറയ്
യാത്രയില് വിശേഷങ്ങളും ഉം ഇതൊക്കെ പറയാൻ വിളിച്ചേയാ ഞങ്ങള് പാലക്കാട് ഞങ്ങളൊരു ബന്ധുവീട്ടിലായിരുന്നു ഇതേട്ടോ അപ്പൊ ഞങ്ങള് എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ പോവാരുന്നു ബന്ദു വീട്ടി അപ്പൊ അതിന്റെ ആഹ് അടുത്തായിട്ടാണ് അട്ടപ്പാടിന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവര് പറയും അട്ടപ്പാടി ആഹ് ആഹ് അവിടൊരമ്പലൊണ്ട് ഈ അട്ടപ്പാടിക്കാർടെ അപ്പൊ അമ്പലത്തിൽ ഭയങ്കര ഉത്സവാ അപ്പൊ അവരെല്ലാ ഞങ്ങളെ ബിന്ദു പറയും നിങ്ങള് വരുമ്പോ ഇനി ആഹ് ഉത്സവടുപ്പിച്ച് വരണം എന്ന്ഇങ്ങനെ എല്ലാ പ്രാവശ്യവും പറയും അങ്ങ് ഞങ്ങളീ പ്രാവശ്യം ആഹ് ഉത്സവം അടുപ്പിച്ചാരുന്നു പോയതേട്ടാ അവടെ ചെന്നപ്പം ഇവിടെ നിങ്ങള് കേട്ടുണ്ടോ അട്ട പാടി സ്ഥലൊക്കെ കേട്ടൊണ്ടോ ഇല്ലാ ആഹ് അവിടെ പാലക്കാട് കാണാൻ പോയിട്ടുണ്ടോ?
പാലക്കാട് ഞാൻ പോയിട്ടില്ല പക്ഷെ അ അട്ടപ്പാടിന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ട്ണ്ട്
കേട്ടിട്ടൊണ്ട് ആഹ് ഞങ്ങളും പണ്ടിങ്ങനെ കേട്ടിട്ടേയുള്ളായിരുന്നുട്ടോ അ ഇപ്പം ഞങ്ങളവിടെ പോയിയേട്ടാ പോയപ്പം അവരുടെ അമ്പലംണ്ട് യേട്ടാ ആഹ് അമ്പല ത്തിന് അ വല്ല്യ ഉത്സ തൊ രണ്ടു ദിവസത്തെ ഉത്സവേള്ളൂട്ടാ പക്ഷെ ഈ രണ്ടു ദിവസം ഭയങ്കര വല്യ ഉത്സവായിട്ടാ അവിടെ ആഘോഷിക്കുന്നതേട്ടാ അപ്പം ഈ ഉത്സവ പിന്നെ രണ്ടു ദിവസക്ക് മുമ്പായി ട്ട് അവിരുഭയങ്കര ഒരു മലയുണ്ട് പാറയുടെ ആഹ് മല മുകളിലിവര് ആഹ് പാറേടെ മല അത് വല്ല്യ പാറ മലയാങ്ങ് പ്പനോ ഒരു മലയാട്ടോ അത് തന്നെ പാറേട മല അപ്പൊ ഇവര് ഈ പാറേടെ മുകളിപോയി ഈ അട്ടപ്പാടീല് കൊറേ ആളുകളുണ്ട് അവരിങ്ങനെ ഈ പാറേടെ മുകളിപോയി വിളക്ക് കത്തിക്കണം ഈ വിളക്ക് ക ത്തിച്ചേന്റെ രണ്ടാം അടുത് ആഹ് വിളക്ക് കത്തിച്ചേന്റെ അടുത്ത ദിവസം തൊട്ട് അവിടുത്തെ ഉത്സവം കേട്ടാ അടു അടുത്ത രണ്ടു ദിവസം തൊട്ട് അവിടത്തെ ഉത്സവം നല്ല രസാ അത് കാണാനായിട്ട് അപ്പം ഈ ഈ വിളക്ക് കത്തിക്കാൻ പോവുന്ന അവിടുത്തെ അട്ടപ്പാടില് കൊറേ മൂപ്പമ്മാരുണ്ട് പോന്ന അപ്പൊ അവരിങ്ങനെ ആഹ് ചെണ്ടമേളത്തോടെ ഒക്കെ ആഘോഷത്തോടെ അപ്പൊ ഇവര് നമ്മളി പാറേടെ സൈഡ് വരെ നമ്മള് കൊണ്ടുവിടും കേട്ടോ അപ്പൊ നമ്മള് അവിടെ ത്തെ പ്രദേശവാസികളെല്ലാം ഇങ്ങനെ ഉം കൊണ്ടു വിടും കൊണ്ട് വിട്ട് കഴിയുമ്പോ ഇവരിങ്ങനെ പാറയുടെ മുക
അ അല്ലാ കൊണ്ടു വിടുന്നത് എങ്ങനെയാണ്
ഇവിടെ ഈ ചെണ്ടമേള ത്തോടാട്ടോ ചെണ്ടമേളത്തോടാ കൊണ്ടുവിടുന്നത് ആഹ് കൊണ്ട് വിടും കൊണ്ടുവിട്ടിട്ട് ട്ട് കഴിയുമ്പോ ഇവര് രാവിലെ അപ്പൊ അവര് ഭക്ഷണവൊക്കെ ആയിട്ടാ പോകുന്നത് ഭക്ഷ ണം അവർ കഴ് കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെയായിട്ട് ഇവര് പാറയുടെ ഇഈ മലമുകളിൽ കയറുന്നത് കേട്ടോ അപ്പൊ ഇവര് ആ രാവിലെ ഇവരെ കൊണ്ട വിട്ട കഴിഞ്ഞാ അവര് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്ക് അവിടെ എത്തുആയിരിക്കും കേട്ടോ എന്താലും വൈകിട്ട് എത്തും അപ്പം ആഹ് അത്രെ ദൂരണ്ട് പോകാനായിട്ട് അത് ഈ പാറയുടെ മുകളിലോട്ട് പോകുന്നതിന്റെ ഇടയ്ക് വിശം കോണ്ട് കോറച്ച് സ്ഥലം കാടായി ട്ടുണ്ട്ന്ന് പറയന്ന്ട്ട് അപ്പം ഇവര് ഇവരാണെ പോകുന്ന സമയത്ത് ഇവര്ടെ കൂടെ രണ്ട് പോലീസുകാരും പോകുന്നു
അതെന്തിനാണ്
ഉം അപ്പൊ ഇവര് ഈ കാടി ന്റെ ന്ന അവടം വരെ പോകും കേട്ട ഈ ഇവര് ജോലിയുള്ള എന്താ ഇവരെ സംരക്ഷിക്ക ക്കുന്ന ആളുകൾ ട്ടോ സംരക്ഷിക്കുന്ന ആളുകള് ഈ കാടിന്റെ അവിടം വരെ പോകുന്നുന്നത് വെച്ചാ എന്തെങ്കിലും കാട്ടില് എന്തെങ്കിലും അപകടം ഉണ്ടായല്ലോ എന്നുള്ള അവർക്കൊരു സുരക്ഷ ക്ക് വേണ്ടി കാടിന്റെ അവടം വരെ പോകുന്നു
ഷ് ആഹ്
ആഹ് പോകുന്ന അവിട വരെ കൊണ്ട്യായാ യാക്കും അത് കഴിഞ് ഇവരങ് മലമുകളിൽ പോയിട്ട് സന്ധ്യയാവുമ്പം അവടെ വെളക്ക് കത്തികും അപ്പൊ നമക്ക് ഇവിടെ താഴെയി ന്നുകൊണ്ട് കാണാം ഈ വിളക്ക് തെളിയ്ന്നത് അപ്പൊ അന്നേരഅപ്പൊ നല്ല ഭംഗിആയി കാണാം അപ്പ എല്ലാവരേ ഈ സമയമാവുമ്പോ എല്ലാവരെ ഇങ്ങനെ അത് നോക്കാന കാണാനായിട്ട് വന്ന് നിക് ക്കും കെട്ട ഇ മലയുടെ താഴ് നമ്മള് നമ്മുടെ വീടിന്റെ മുറ്റത്താലത്തായാലും നിന്നാമതി അത് കാണാം അങ്ങനെ എന്നച്ച അത്രയ്ക്ക് ഉയരമുള്ള മലയല്ലേ അപ്പൊ നമക്ക് കാണാം വെളക്ക് തെളിയന്നുന്നത് അപ്പ ആവെളക്ക് ക്ക്‌ തെളിയുന്നതിന്ന് അടുത്ത ദിവസം അവിടെ രണ്ടു ദിവസം അടുപ്പിച്ച് അവിടെ തുൽസം ഉത്സവംന്ന് വെച്ചാ ഭയങ്കരഅ അ നാളുകള് ക്ക്‌ വന്ന് ഒരുപാട് കച്ചവടക്കാര് കാണ് ണനല്ലേ ഇ പരിപാടികളൊക്കെ കാണൻ നല്ല ഇതാല്ലേ
ആഹ് ഞങ്ങളിവിടെ അടുത്താലും അമ്പൽത്തി ത്തെ ഉത്സവൊക്കെ കാണലുണ്ട് പോയിട്ട്
കാണ ആഹ് ആഹ് അപ്പൊ ഒരുപാട് കച്ചവടക്കാരൊക്കെ വരുങ്ങിട്ട് ആ സമയം
ആഹ് ആഹ് എന്തെലും സാധനൊക്കെ വാങ്ങാറുണ്ടോ
ആഹ് അപ്പൊ നമ്മളീ കമ്മിലൊക്കെ വാങ്ങിക്കു കേട്ടോ
കുപ്പി വള ഇണ്ടാവൂലേ
ആ ഉണ്ട് കുപ്പിവളൊക്കെയ ഉണ്ട്അത് പല നെറത്തിലുള്ള വളകളായി നല്ല ദിവസം കാണൻ നമുക്ക് നല്ല ഭംഗി കാണാനിട്ട് ഉം എന്നന്നിട്ടാണെങ്കി അവിടാണെങ്കി ഏറ്റവും അവിടെ ഒരു എന്താ നിങ്ങളെ കേട്ടിട്ടുണ്ടോന്ന് വണ്ട നമ്മള് ഉത്സവത്തിനൊക്കെ പോകം ബജ്ജിക്ക്‌ ഇങ്ങനെ പോരിശു വിക്കും കണ്ടിട്ടുണ്ട് ഉത്സവത്തി തലത്തു മുളക് ഭജ്ജി ആണോ ആഹ് ഇവിടെ ആഹ് മോളക് ബജ്ജി പക്ഷേഞ ങ്ങളീ ഈ അട്ടപ്പാടി അവരുടെഉൽ സവത്തിന് പോയപ്പോഴേ മുട്ടയായിരുന്നു മുട്ട ഓംലറ്റ് ആയിരുന്നു മുട്ട പൊരിച്ചത് മുട്ട പൊരിശിലായിരുന്നു അവിടെ വിൽക്കുന്നത് കേട്ടോ നല്ല അല്ലാതെ ഈ മൊളക് വെറുത്ത ആ സംഭവല്ല അവിടെ ഉള്ളത് കേട്ടോ അവിടെള്ളത് കൂടുതല് മുട്ട വർത്തത് അപ്പൊ അവിടുള്ള ആൾക്കാർ അതെല്ലാവരും മേടിച്ച് കഴിക്കുന്നത് കാണാം അവിടെ കൂടുതലും അതായിരുന്നു കച്ചവടം അത് കഴിഞ്ഞിട്ടാണ് ഇനി അവിടെ അവിടെ വല്യ ഒര് എന്തോ ഒരുസ് ഒര് എന്താ പറയേണ്ടെ ഒരു സ്ഥലത്ത് ആന്താ പരിപാടി നടക്ക്ന്ന്ണ്ട് പാട്ട് ഒരാള് അവിടെയിന്ന് പാട്ട് പാടുന്നുണ്ട് അത് കേക്കാനും ഒരുപാട് ആൾക്കാര് അവിടെ ഇങ്ങനെ അത് കാണാനും ആളുകള് ഇരുപ്പ്ണ്ട് കേട്ടാ ആഹ് ഞങ്ങളു അത് കൊറേ നേരം അവിടെ നിന്ന് കേ കേട്ടോ നാടൻ പാട്ട് ആരുന്നു കേട്ടോ അപ്പൊ നമ്മളത് കൊറേ നേരം
ട്ട് കേൾക്കുന്നത്
കേക്കുന്നത് ആഹ് ആഹ് അപ്പൊ നിങ്ങടെ അടുത്ത് അമ്പലങ്ങളൊക്കെ ഇങ്ങനെ പരിപാടി വ വരുമ്പോ നാടൻ പാട്ടൊക്കെ വെക്കുവല്ലേ
ആഹ് ഇണ്ട് നാടൻ പാട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇണ്ട്
ഒണ്ട് ആഹ് അന്നിട്ടാണെങ്കി
കൊറെ മിഠായികള്
ആഹ് ആഹ്
ആഹ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഇണ്ട്
ആഹ് ആഹ് അപ്പഴ് അന്നിട്ടാണെങ്കി അവിടാണെങ്കി ഒരുപാട് ഈ കുട്ടികൾക്കുള്ള ആഹ് അവർക്കീ അവർക്ക് സ് ഏഹ് കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരു മൈതാനം പോലെ അന്നിട്ട് ആഹ് അവർക്ക് വേണ്ടി പ്ര പ്രത്യേകവായിട്ട് അതൊരുക്കിയിട്ടുണ്ട് അവിടെ അന്നട്ട് അതിന്റെ ഇപ്പർത്ത് മാറിയിട്ട് ട്ട് വല്യവർക്ക് വേണ്ടി ആഹ് അവർക്ക് ആം ഉം ഉല്ലസിക്കാൻ വേണ്ടിയുള്ള ഓരോ യന്ത്രങ്ങൾ അവിടെ ഒണ്ട് കേട്ടോ കേറി ഇങ്ങനെ കറങ്ങുന്നാ മേളില്ങ്ങനെ ഓരോ ഇങ്ങനെ ഒര് കസേര പോലെ ആഹ് എന്ത്രത്തീ ഇങ്ങനെ ഒരു ആഹ് പത്തിരുപതെണ്ണം ഒണ്ട് അതിനാത്ത് ഇങ്ങനെ രണ്ടു പേര് മൂന്ന് പേര് വെച്ചിട്ട് ഇരിക്കാം അപ്പൊ ഇങ്ങനെ മേള്ലിങ്ങനെ വട്ട ത്തിലാ ആ ചക്രം ഇങ്ങനെ ആ ചക്രം ഇങ്ങനെ കറങ്ങും അതിനാത്ത് കേറി ഇങ്ങനെ കറങ്ങാം അവിടെങ്ങനെ നമ്മള് പൈസ കൊടുത്തിട്ട് വേണം അവിടെ ഇങ്ങനെ കേറണ്ടത് അതിന് വേണ്ട്
എത്ര പൈസയാണ് അപ്പ നമ്മള് കൊടുക്കേണ്ടത്
ഉം ഒരാൾക്ക് ചെലപ്പോ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ വെച്ചായിരിക്കും അവടെ പൈസ കൊടുക്കേണ്ടത് കേട്ടോ
ആഹ് ആഹ്
അപ്പാ അതേപോലെ തന്നെയാണ് ഈ കുട്ടികൾക്കും അവിടെ നമ്മൾ പൈസ കൊടുത്ത് അവർക്കും ആഹ് അരസിക്കാനുള്ള ഒരു യന്ത്
നിങ്ങള് പോയപ്പോ നിങ്ങള് ഭക്ഷണം കൊണ്ടു പോയിക്കാണോ?
ഞങ്ങള് ഇല്ലാ നമ്മക്ക് കൊറച്ച് ദൂ ഒത്തിരി രു ദൂരവില്ലാ ത്തത് കൊണ്ട് നമുക്ക് ഭക്ഷണം കൊണ്ടോണ്ട ആവശ്യം വന്നില്ലായിരുന്നു കേട്ടോ നമ്മളാ പോയ ബന്ധുവീട്ടിന്ന് ഒരുപാട് ദൂരം ഇല്ലായിര്ന്ന് അട്ടപ്പാടിയിലോണ്ട് ആഹ് അപ്പൊ നമ്മക്ക് ഭഷ് ഭക്ഷണം കൊണ്ടോണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ഇതെല്ലാം കണ്ടിട്ട് നമ്മള് അവിടുന്ന് മൊട്ടവർത്തിയൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ കഴിച്ച് നമ്മള് കമ്മലുകളൊക്കെ അവടെ ഒരുപാട് പലതരത്തിലുള്ള കമ്മലുകളൊക്കെ വിക്കാനിട്ടായിരുന്നു. അത് നമ്മള് മേടിച്ചായിരുന്നു കേട്ടോ
ആഹ് ആഹ്
പിന്നാണേ എല്ലാരും കൂടായാരുന്നു പോയത് എല്ലാരുടെ പോമ്പോഴ് ഒര് രസായിരുന്നുട്ടൊ പരിപാടികള് കാണാനും ഓരോസ് അത് നമുക്ക് ഒ എന്താ ഓരോ സ്ഥലത്തായിട്ട് ഓരോ പരിപാടികളാണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങിക്കറങ്ങി നടന്ന് കാണാം ഇങ്ങനെ അങ്ങനെ സമയം നമ്മള അറിയിത്തില്ലാരുന്നു ഇങ്ങനെ
ആഹ് അല്ലേലും ഇങ്ങനെ പര്പാടിക്ക് പോകുമ്പോ ഞമ്മക്ക് സമയം പോണ ട്ടറിയന്നെല്ല.
അറിയത്തില്ല അതുപോലെ നമ്മള് എല്ലാരുവായിട്ട് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യ്മ്പയും നമുക്കെന്തെങ്കിലും വെഷമൊണ്ടെങ്കി അതൊക്കെ നമ്മള് മ റന്ന് ആഹ് ആഹ് മറന്ന് നമ്മള്ളാ പര്പാടി ആഹ് അതെ സന്തോഷായിട്ട് എല്ലരായിട്ട് നല്ലയിതായിട്ട് ആന്ന് അങ്ങനെ ഞങ്ങളൊര് അഞ്ച് ദിവസം
ആണാണ് ഞങ്ങളങ്ങനെ ഒര് അഞ്ച് ദിവസം ത്തൊ അവ്ടെ പാലക്കാടൊണ്ടാരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആഹ് ഈ ഞങ്ങടെ ബന്ധുവിന്റെ അടുത്തന്നെ ഒര് പുഴണ്ടായിരുന്നു ആഹ് പുഴെ പോയാര്ന്നു ആഹ് പുഴയിലാണെങ്കി നട്ക്ക് പാറക്കെട്ടക്കെണ്ടാരുന്നു വല്യ പാറ
ആഹ്
നമ്മാണെങ്കി ആഹ് പാറക്കെട്ടിലൊക്കെയറങ്ങി മീൻ പിടിക്കയും ചൂണ്ടയിടുകയൊക്കെ ചെയ്താരുന്നുട്ടോ നല്ല രസവാരുന്നു അത് അത് നമ്മളെല്ലാവരെയും കൂടി പോയി അന്ന് നമ്മുടെ കുഞ്ഞു പുള്ളാരൊക്കെ അവ്ടെ കളിക്കവാ കുളിക്കയൊക്കെ ചെയ്യുവാരുന്നു. പുഴയിലെറങ്ങി.
ആഹ് ആഹ് ആഹ്
നിങ്ങളങ്ങനെ പുഴയിലൊക്കെ പോയ്‌ട്ടൊണ്ടോ?
ഞാൻ ഞങ്ങ പുഴയിലൊക്കെ പോയിട്ട്ണ്ട് എനിക്ക് ഭയങ്കര ഇഷ് ട്ടാ പുഴയില് പോഴ്ഗ ക് അവ്ടെ കുളിക്കാന് ഒക്കെ ഭയങ്കര ഇഷ്ട്ടാണ്.
ആണ്ലേ ആഹ് ഞങ്ങള് അന്നേരം പോയപ്പോ കുഞ്ഞു മക്കളൊക്കെണ്ടല്ലോ അവര് പുഴയിലെ റങ്ങി കുളിക്കേം ഒക്കെ ചെയ്തു കാരണം പുഴയില് അന്ന് വല്യ ആഹ് ഒഴ് നല്ല ഒഴ്ക്കും ഇല്ല ആഴവും ഇല്ലാരുന്നുട്ടോ അപ്പൊ നമ്മക്ക് കുഞ്ഞുമക്കൊക്കെ പേടിയില്ലാതെ അവ്ടെറങ്ങി കുളിക്കയൊക്കെ ചെയ്യാവാരുന്നു. അങ്ങിട്ട് ഞങ്ങള് ചൂണ്ടയിട്ട് മീനെയൊക്കെ പിടിച്ച്കേട്ടോ പുഴേന്ന് പുഴമീൻ. ആഹ് ഞങ്ങക്ക് കൊറെ മീനെ കിട്ടിയാരുന്നു കേട്ടോ അന്നിട്ട് ഞങ്ങള് എന്നിട്ടാണെങ്കി എല്ലാരുവായിട്ട് മത്സരം ആരുന്നു മീൻ ഒരാൾക്ക് കിട്ട്മ്പം അട്ത്താക്ക് കിട്ടിയില്ല ഞാനിപ്പം ഞാനിപ്പ ചൂണ്ടയിട്ട് പിടി
എങ്ങനെയാരുന്നു ങ്ങള് ഏഹ് മീനെ പിടിച്ചത് എങ്ങനെനി
ഞങ്ങളാണെങ്കിലേ അവര് എന്താ മൈദ മൈദയും അല്ലെങ്കി ഗോതമ്പ് പൊടിയോ കൊഴച്ചിട്ട് മഞ്ഞപ്പൊടിയിട്ട് കൊഴച്ചിട്ട് ഈ മീനെ തീറ്റയായിട്ട് അന്നിട്ട് അത് ചൂണക്കാത്ത് കൊര്ത്തിട്ട് ഇട്ടാണ് മീനെ പിടിച്ചത് കുഞ്ഞു മീനാര്ന്നു കിട്ടിയത്ട്ടോ ആഹ് കുറേ മീനെ കിട്ടിയാര്ന്നു. അന്നിട്ട് ഞങ്ങളത് വീട്ടി കൊണ്ട് വന്നിട്ട് അത് വെട്ടി വൃ വൃത്തിയാക്കി ഞങ്ങൾ അത് വർത്ത് കേട്ടോ നല്ല ടേസ് നല്ല രുചിയാര്ന്നു കേട്ടോ
ആഹ് ആഹ്
അങ്ങനെ അത് കഴിഞ്ഞ്ട്ട് ഞങ്ങൾ എടക്കാ ആ പുഴ കാണാ പോവാര്ന്നു കാര്ണം ഞങ്ങടെ ഈ സ്ഥലത്ത് പൊ